ഹലോ കേൾക്കിണ്ടോ?
ആ കേക്കുന്നിണ്ട്.
എന്താ വർത്താനം എന്താ പണീ?
സുഖാണേ ഞാന് മെഷീനടിക്കേനു.
അത് ശരി ഫുഡൊക്കഴിച്ചോ?
ഫുഡ്‌ കഴിച്ച്.
ആ ന്നെന്താ സ്പെഷ്യ അല്ലേ?
ഇന്നെന്താ ബീഫ്ണ്, ബിരിയാണ്ന്നും വച്ചിട്ടില്ല ബീഫ് ഫുണ്ട് പിന്നെ സാദാ ചോറും.
ആ ആ
അത് അതുതന്നെ ബീഫ് വെള്ളിയാഴ്ച.
ആ ആ
ങ്ങക്കെന്താ?
നെക്കും ബീഫാണ് ബീഫ്. ഫോണ്ട് ബിരിയാണിവെച്ചു.
ഉം ബിരിയാണിയങ്ങനെ വെള്ളിയാഴ്ചാത്തിട്ട് വെക്കലില്ല ബീഫൊണ്ടുറും.
ആ ആ
ഉം
പിന്നെന്താ ആ ഭക്ഷണം കഴിച്ചിങ്ങനെ കിട ക്ക ഉറങ്ങൊന്നുല്ല ഒന്നിങ്ങനെ ജസ്റ്റ്‌ കിടക്കും മോൻ സ്കൂൾ വിട്ടുവരുവോ ഫോണേ കളിച്ചിങ്ങനെ കിടക്കും
വരാനായോ
ഇല്ല നാലു മണി ആവും വെള്ളിയാഴ്ച ആയാൽ നാലുമണി അല്ലെങ്കിൽ നാലര ആവും
ആ
വെള്ളിയാഴ്ച കൊറച്ചു നേരത്തെ വിടും
ആ മഴയുണ്ടോ
ഇല്ലില്ല ഇന്ന് മഴയല്ല എന്നാ വെയിലൂല്ല അങ്ങനൊരു കാലവസ്ഥയാണ്
രാവിലെ പെയ്തിട്ടില്ല
ഒന്ന് പെയ്തീനിം പിന്നെ പെയ്തിട്ടില്ല ഇന്നലെ നല്ല വെയിൽ ലേനീ നല്ല ചൂ
ആ ആ ഒക്കെ അലക്കി ഒക്കെ ഒണങ്ങീല്ലേ
ഇന്നിപ്പോ ഒണങ്ങോന്നുല്ല ക്ഷേ മയല്ല
ഇന്ന് ഉ ഒരു പതിനൊന്നു ഒരു പത്തെ പത്തുമണിവരേ നല്ല മയയായിനല്ലോ രാവിലെ
ആ ആ
മഴയുണ്ടാവൂലല്ലേ?
ഇവിടെ ഇല്ലേനി ഇന്ന് രാവിലെ എണീക്കുമ്പോ ഇങ്ങനൊന്നു ചാറീന് പിന്നെ പെയ്തിട്ട് ഒന്നുല്ല ഇന്ന് ഇതേ ഒരു അവസ്ഥയില് മൂടി ഇങ്ങനെ നി ക്കാണ്-
ആ രാത്രിക്കൊക്കെ ഇകരം-
ആ ഇനി രാത്രി ഇന്നലെ വൈകുന്നേരം എന്തെര് കാറ്റും മഴയും- ഇന്നലെ വെയിലേന് വൈകുന്നേരം- മഴപെയ്ത് അഞ്ച്
പക്ഷേ അത്ര പക്ഷേ ആ മെയിൽ കാറ്റിന്റെതിന് അങ്ങനെ പെയ്തിട്ടൊന്നുല്ലല്ലോ?
മ നല്ല മഴയുണ്ടായിങ്ങോട്ട് നല്ല
അത് ഓരോ ഏരിയയ്ക്ക് പോയിട്ടുണ്ടാവും-
ആ എന്താണിട്ട് അടിക്കണേ? ചുരിദാറോ നൈറ്റിയൊ?
ഇല്ല മാ മാക്സി മേലെ അടിക്കൂലേ?
ആഹ്- പൊറത്ത്ന്ന് സാധനം എടുത്തു അടിക്ഒ അതോ നിങ്ങൾ- ഇങ്ങനെ അടിക്കെ
ഇന്റത് ഞാൻ അടിക്കും പക്ഷെ പൊറത്തിന്ന് - അടിക്കുച്ച അടിക്കു അടിക്കാൻ മടിയാണ് അടിക്കാനൊക്കെ എല്ലാതും അറിയും
ആഹ് മിഷൻ മേടിക്കാൻ മടി
ഇരിക്കാൻ മടിയാണ് അപ്പൊ അടുത്ത വീട്ടിത്തെ താത്ത രണ്ടു മാക്സി കൊറേ ദിവസമായി മേലെ അടിക്കാൻ കൊണ്ട് വന്നിട്ട്
ആആ
അത്‌ന്റെ അടിച്ചൊന്ന് ചോദിച്ചു ഞാൻ ഇല്ല ഞാൻ ഇരുന്നിട്ടില്ല ഞാൻ ഇരുന്നാ കൈ ഒന്ന് -
ആ ഇരുന്ന പണി ഇല്ലാ ഇരിക്കാന- മടിയാണ് എനിക്കും അങ്ങനെ ആണ് ഇരിക്കാൻ തോന്നും ഇരുന്ന വേഗം വെഗം അടി- ഇത് തീരും
ആ ഇത് ഞാൻ വിചാരിച്ചു ഇനി ആരേം നാവ് - ട്ടാണോ സൗണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് തോന്നുലണ്ടണ്ട് പിന്നെ കാലു കെടയും ഒക്കെ ചെയ്യുമോ
ഞാനും ഇങ്ങനെ ചുരുദാറും, നൈറ്റിയും ഇത്‌ ഒന്നും അടിച്ചാലും എന്റെ ഇങ്ങനെ അടിക്കാൻ അതിനൊക്കെ കഴിയും അല്ലാതെ ആർക്കും അടിക്കൽ ഒന്നും ഇല്ല ഇവിടെ മിഷീനില്ല ഞാൻ ഇന്റെ വീട്ട് പോവ്മ്പം അവ്ടെണ്ട്. അവ്ട്ന്ന് ങ്ങനെ അടിക്ക്ണ ഇവടല്ല.
ഞാനുതേമായിക്ക് പൊർത്ത്ത്ത് ഓല് ചുര്ദാറ് അങ്ങൻത്തെ ബടെല്ലോലൊക്കെ പിന്നെ താത്താര് ന്നെ മേക്സിയൊക്കെ മേലെ അട്ച്ചാൻ കൊട്ന്നരും. പാന്റ് കുട്ടിയാളെ ആങ്കുട്ടിയളാണ ന്നാപ്പ ഓലെ പാന്റ്. ശെരിയാക്കാന് വെ ട്ടി അടിക്കാന്.
ആ
പിന്നെ കു പ്പായം, ഷർട്ട്‌.
ആഹ് ആഹ്
അങ്ങൻത്തൊക്കെ ചെയ്തു കൊടുക്കും. പെരുന്നാളാവുമ്പ്ളൊ ക്കെ.
ആഹ്
ക്ക് വെജ്ജ മടിയാണ് ന്നൊക്കെ പറയാ. അല്ലാതെ ചുരിദാറായിട്ട് ഞാന് അട്ച്ച് അങ്ങനെണ്ട് കൊട് ത്തിട്ടില്ല. കൊടു നിച്ചണ്ട്.
ഇങ്ങള് അട്ച്ചാ പട്ച്ചാം പോയിനോ. അതോ യൂട്യൂബ് നോ
അല്ല ഞാന് പഠിയ്ക്കാൻ പോയിനി ഞാന ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വെക്കേഷനിലങ്ങനെ ഒമ്പാ ക്ലാസ്സ് കയിഞ്ഞിട്ടേ അങ്ങനെ പഠിച്ചീന് പിന്നെ ഒക്കറീ ഇപ്പ വന്നേ അന്ന് യൂ ട്യൂബും കുന്തോന്നും ഇല്ലല്ലോ
ഇപ്പം യൂ ട്യൂബിലടിച് ചാ ശരിക്കും അതിന്റെ അളവെല്ലാം പറഞ്ഞു തരമ്മളെ പോവണ്ടിയ ആവശ്യം ഇല്ലാ എല്ലാ ഇതി പറഞ്ഞു തരും
അയിനാ ഇൻട്രെസ്ട്രോള്ളോർക്കാ അങ്ങിനെ നോക്കിയാണു പഠിക്കു
ആ എത്രാളിപ്പങ്ങനെ നോക്കി മേടിച്ചു ന്റനിയത്തിക്കേ ഓടി പോവാതെ യൂട്യൂബു തൊറന്ന മാ എല്ലടിക്കോളും ഇപ്പം
ആ ഇപ്പെല്ലാരും അങ്ങനെഅന്നെ ഇനി അമ്മക്കവിടെ അടു
മടി ഇല്ലാതിരിക്ക ഓൾടെ മോളെ ഊ ളിഫോമൊക്കെ ഒക്കെ പോളാടുത്തു പറയാ ഒരൽഭു തമാണെ പോവാതെ യൂ ട്യൂബ് നോക്കി സ്വന്തം പടിച് ചാണ്ടേ ഓളെ യൂണിഫോമൊക്കെ പഠി
അയിനിപ്പത്തെ കുട്ടികള ങ്ങനൊക്കെ ഒന്ന് നോക്കും ഞാൻ പണ്ട് ഞമ്മളൊക്കെ പഠിച്ചിട്ടു നമുക്കെ പിന്നെ പടിഞ്ഞിട്ടും മടിയാ ഇങ്ങനെ
ആാ
അല്ല സാദാ സാദാ പയേ മിഷി ട് വാങ്ങീട്ടു അഞ്ചാറു കൊല്ലായി
ആ
അന്നു പിന്നെ കരണ്ടിന്റെ ആവുമ്പം ഇസ്പീഡ് പിന്നതുമല്ല ഇടിം മിന്നു ഒക്കെ ആവുമ്പോ പേടി ആണ് നമ്മളിങ്ങനെ അടിക്കുമ്പോ ഒരു വാസന അതു തന്റെ എന്തെലൊക്കെ ആയാലൊക്കെ അങ്ങനൊക്കെ തോണു
ഉം ഉം
ഇപ്പം എനിക്ക് തോന്ന കരണ്ടിന്റെ വാണ്ടീന് മോട്ടറു വാങ്ങ
ന്നാ ങ്ങനെ ചവിട്ടണ്ട കാൽ കടീലാ ജസ്റ്റ്‌ ഒന്ന് ങ്ങനെ വെച്ചോട്ത
ഇതാ പയേ മിഷനാണെ മ്മക്കെ പിന്നാ മറ്റേ ലോക്കലെ പയേ മോട്ടോറിണ്ടല്ലോ പണ്ടത്തെ മോട്ടറെ
അ ആ
ഇപ്പളാർണ വെള്ള മെഷീന് മോഡല് ഇപ്പം
ആ
അങ്ങനെക്കെയാണ് അയിന്റെ ഒന്നു ഇതിനറ്റൂല ഇതയിന് പഴേത്
ആ
തൊട്‌ക്കാനായി തൊട്ങ്ങീക്ക്‌ണ് ഹെ പഴെതായി റ്റെ അന്ന് പുതിയെതെനു പിന്നെ ഇപ്പ ഏയ് എട്ട് കൊല്ലായി ആ അപ്പൊ അല അട്‌ച്ച്ക്ക്‌ണ് ട്ടാ ന്നാലും
മ് മ്
പിന്നെ ഞാൻ പേ ഫേഷൻ ഡിസൈനിംങ്ങിനൊയ്ന് ഒക്കെ പോവും
ആ അയ്നൊക്കെ പോയാ നല്ല മോഡല് ഡ്രെസ്സ് അടിക്കാല്ലോ ച് ഇപ്പ മ്മ ങ്ങക്കക്കൊണെങ്കിൽ പെൺകുട്ട്ട്യേ കൊക്കെ നല്ല മോഡല്
ആര്യ വർക് അയ് ഞാനെന്തെ വിചാരിച്ചിണ്ട്ന്ന നമ്മൾപ്പൊരു ചുരിദാറ് അട്ച്ച് അട്ച്ചണങ്കില് അമക്ക് പണിയാണ്
ആഹ്
ട്ട്ന്നൊക്ക മ്മക്ക് ഇപ്പ വീട്ട്ന്നൊക്കെ ഇടാനൊക്കെല്ലെ നമ്മള് അടി ക്കൊളു ഞാൻ ഫർതെണ് യൂസെയ്യല് ചുരിദാറ് ഇടല്ല ആദ്യന്നെ ഇങ്ങനെ ഫർദിമ് ബുർകൊക്കെ ഇട്ട്ട്ടാണ്
ഓ ഓ
അപ്പ പിന്നെ വീട്ട്ന്നല്ലേ മ്മള് ചുര് ദാറ്ടൊള്ളു
അ ആ
അപ്പ നമ്മൾപ്പ വീട്ട്ന്നാവുമ്പോ നൂറു പ്പ്യൊട്ത്താലും ഇര്ന്നൂറ് പ്പ്യൊട്‌ ത്താലും ഇര്നൂറ്റി അയ്മ്പൊർപ്യൊട് ത്താലും നമ്മക്ക് ഡ്രെസ്സ്ട്ടും
ഇപ്പ എള്പ്പതാണ്ല്ലെ ആ
ഇത് അടിച്ചണെങ്കി ആ അടിച്ചാണെങ്കി ശീ ലക്ക് വാണം ഇര്ന്നൂറും മുന്നൂറും കൊട്ത്ത് ശീലട്‌ ത്ത് പിന്നെ അത് അടിക്ക്‌ണ പണി വേ റെ അതോണ്ട് അമ്മക്ക്പ്പൊ ഇത് ആ കിട്ടി ആ മ്മക്ക് ഇടാ അങ്ങനെണ്
ന്നൂറ് മൂന്നൂറൊക്ക കൊട്ത്ത ടു പീസായിട്ടും ത്രീ ത്രീ പീസ് ആയിട്ട് നല്ല മ്മക്ക് വീട്ട്ന്ന് ഉപയോഗിക്കാൻ പറ്റ്യേ നല്ല കിട്ടും
ആ നല്ലത് കിട്ടും ഇഞ്ഞ്പ്പ സെറ്റായിട്ട് അങ്ങനെ കി ട്ടു മൂന്നും
ആ അത് അങ്ങെനെണ്ട് കോഡ് സെറ്റ്.
ആ അതും അയിനാത്ര ല്ല അഞ്ഞൂർൻ്റുള്ളിലൊക്കെ കിട്ടും.
ആ
മറ്റേത് ഇപ്പോ അടിക്കണങ്കില് ഞമ്മൾ പ്പോ പോർത് അടിച്ചിട്ടില്ലാട്ട പർഞ്ഞേക്കാ ഇരുന്നൂരിന്റിം മുന്നൂരിന്റിം മേലല്ലേ അടിച്ചനൊക്കെ
നാനൂറ്റിണ്ട് ഇവടെ നല്ല അമ്മള് സാധാ ഒരു ശീലട്ത് അടിക്കാണെങ്കില് നാനൂറ്റമ്പതാണിവടെ.
ആഹ് ആഹ് ണ്ടാകും അങ്ങനെ പക്ഷെ ഈ അടു അടിക്കണ്ടുപോലും ഓൽ വാങ്ങുമ്പോ ഓല് ഡ്രെസ്സിന് ഇത്രഉള്ളല്ലോ അടിക്കാൻ ഇത്രേനി അനങ്ങാണ്ട് ഓൽക്കൊരു നമ്മളീ എടുത്തുള്ളോൽ
ആ ഹ ഹ ആ ആ അടുത്തുള്ളലോടക്കെ വാങ്ങുമ്പോൾ
ആ ഞാൻ അങ്ങനെ അങ്ങനെ ചുരിദാർ ഒന്ന് അടിച്ചെടുക്കുല ചോദിക്കും അപ്പൊ പിന്നെ അങ്ങനെ ആ പിന്നെ അവിടെ വേ കേടുവന്നു ഇവിടെ കേട്വന്ന് എന്ന് പറഞ്ഞു നിൽക്കും
ആ അടുത്തുള്ളമ്പോൾ പിന്നെപരാതി കേൾക്കേണ്ടിവരും
പക്ഷേ എന്റെ വീട്ടിൽ ഉള്ളതൊക്കെ അടിച്ചെടുക്കും പിന്നെ നാത്തൂന്ന് എന്റെ നാത്തൂന്മാരെത് ഓലും ഇപ്പം അങ്ങനെയല്ലേ പർദ്ദ പിന്നെ ചുരിദാങ്ങനെ ഒരുമിച്ചുള്ളത് അങ്ങനെന്തൊക്കെ എടുക്കല് അല്ലാതെ ഷീലെടുത്ത്പ്പരും അങ്ങനങ്ങട്ട് യൂസ്
ഇപ്പം അങ്ങനെ ഇല്ലല്ലോ റെഡിമെയ്ഡ് യിട്ട് ഇത് എടുക്കല്ലേ
ഉം അപ്പൊ ഞാന് വീട്ടിലാാവുമ്പോളും ഇതേമാതിരി ഞാൻ പഠിക്കുന്ന കാലത്ത് അവിടെ മെഷീൻണ്ടായിനില്ല അതേ എളാപ്പാട്ക്ക് മൂത്താപ്പാടക്ക് അമ്മായിട്ടർക്കൊക്കെ പോണം നമുക്കൊരു ഇതാണല്ലോ അതൊക്കെ അപ്പൊ അന്ന് വാങ്ങിയതും ഇല്ല പിന്നെ എന്നുംഇങ്ങനെ വങ്ങൻ പറഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ് അപ്പൊ ഇവിടെ വാങ്ങി തന്നെ അവിടത്തൊക്കെ ഇങ്ങോട്ട് കൊണ്ടർലേന്ന്
പർത എങ്ങനെങ്ങള് ശീലെടുത്ത അടുക്കലോ അതോ റെഡിമെയ്ഡ് അങ്ങനെ എടുക്കല്ലോ
റെഡിമെയഡ് എക്കല്ലേെ അത് പിന്നെ ആ ഗൾഫന്ന കൊണ്ടുരും ആങ്ങളാര്
ആ ആ
ഓ ഉ കൊല്ലം കൊല്ലം വരുമ്പോ അങ്ങനെ കൊണ്ടരും പിന്നെ ഇന്ന് എടുക്കേണ്ടി വന്നിട്ടില്ല ആദ്യൊക്കെ എടുതീനു പിന്നെ ശീല കാണും അടിച്ചത്ണ്ട്ട്ടൊ ആദ്യൊക്കെ അപ്പൊ അങ്ങനെ ശീലഡ്ത്ത് അത്ൽ സിലലൊന്ന് വാങ്ങാൻ പോയി അങ്ങനെ അയ്ലേറെ മോഡൽ ഇപ്പൊ കിട്ടും ചെയ്യും.
ആഹ് ആഹ്
ഇപ്പൊക്കൊരോ കളറുണ്ടല്ലോ
എല്ലാ കളറിലുണ്ടല്ലോ പർദ
ആഹ് ഇ കളറൊക്കെ വെറ്തേന് ആ മോഡല് പോയ മറ്റേ കറ്പ്പവുമ്പോ
ആഹ് അതാണ് ഇന്റെമ്മ പറയും കറുപ്പാവുമ്പോ ന്നൂടാ മറ്റേ കളറായ ഒരു വട്ട ഇട്ട പിന്നെ അത്ടുമ്മല എല്ലാരും അറിയില്ലേ ഇതന്നെ
ആ ഞമ്മുക്ക് തോണും തോണാണ് കേട്ടാ ഓലത് കണ്ടക്കണില്ലേ പക്ഷെ ചെലപ്പോ ഓല ശ്രദ്ധി ട്ടുല്ല
ആഹ് ഞമ്മക്ക് ഇട്ടൽക്ക് തോന്നും പിന്നീ ഇടുമ്പോ അത് എല്ലാരും അറിയില്ലേ, ബ്ലാക്ക് ആവുമ്പോ പിന്നെ ആ പ്രശ് ഇന്നല്ലല്ലോ.
ആ ചുരിദാറും അങ്ങനത്തെ തന്നെട്ടാ ഇനിയിപ്പൊ ചുരിദാറ ആവുമ്പോൾ ഞാൻ ആദ്യൊക്കെ ചുരിദാർ തന്നെ യൂസ് ചെയ്തില്ലേ ആദ്യൊക്കെ പിന്നെ ഞാന് പറ അതാക്കിയതാണ് ഉം ഉണ്ടക്കൊക്കെ പോയതിന് ശേഷക്കെ
ആഹ് ആഹ്
അങ്ങനെ അപ്പൊ പിന്നെ അങ്ങനെണ്ട് ശീലായിത് ഇക്ക് അതേ ഇഷ്ടം ആദ്യന്നെ പഠിക്കുന്ന കാലത്തന്നെ
അതെ ഞാൻ പറത ഇട്ടിട്ടേ ഇല്ല ഫുൾ ചുരിദാറാ അ പർദ്ദ യൂസ് ചെയ്യലില്ല ഹസ്ബൻഡിന് ഇഷ്ട്ടല്ല പിന്നെ ഞാനും അങ്ങനെ എനിക്കും ഇഷ്ടല്ല പൊതുവേ ആഹ് ശരി ഒരു ഹോസ്പിറ്റലക്കൊക്കെ പോകുമ്പോ വേഗാണ്ട് ഇടാൻ എളുപ്പം ത്തിന് അങ്ങനെ ചിലേപ്പൊ ഇടുന്ന് അല്ലാതെ എനിക്കായിട്ട് പർദ്ദ ഞാനെടത്തീല്ല ഇമ്മന്റെ ആര് എന്തെങ്കിലും ഒന്നിട്ട് പോകും ഹോസ്പിറ്റലക്കൊക്കെ
നമ്മുടെ ഹസ്ബൻ്റിന് ഞാൻ അഥവാ കളറിന്റെ പറതന്റെ ഉള്ളിൽ കോട്ടുള്ള പറത ആവുമ്പോൾ അത് കണ്ടുകാണ്ട്ണ്ടാവുവല്ലോ ഇന്നാ കോട്ട് ഇങ്ങനെ പൊന്തി ഇതായി - അതാനേ ആവുമ്പോ ഇതെന്താ ചുരിദാറിട്ട് ഞാനങ്ങനെ ശീലമായി ചെയ്ത് അപ്പൊ
ആഹ് ആഹ്
അതു ഇങ്ങനെ
വേറെന്താന്നാ
വേറൊന്നുമില്ല എന്നാൽ
ഉം ആഹ് ഇന്നാ ശരി ഓക്കെ